ആഹ് കേക്കുന്നുണ്ടോ
ആഹ് ഓഹ് ഓഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആഹ് ഇപ്പൊ മഴയുണ്ടാ?
ഇല്ലാ ഇന്ന് മഴ പെയ്തിട്ടില്ല ഇന്നലെ വൈകുന്നേരം മുതല് മഴയില്ല
ആഹ് ആഹ്
ഉം അവിടെ ഉണ്ടോ?
ഇവിടെ മഴയില്ല ഇന്ന് ഇത്തിരി വെട് വെളിച്ചം കാണുന്നുണ്ട്.
ആഹ് ഇന്ന് അതെ വെളിച്ചം കാൺണ്ട് പറയാൻ പറ്റില്ല കാലാവസ്ഥയുടെ കാര്യക്കെ പെട്ടെന്ന് മഴ ആഹ് പെട്ടെന്ന് ഉം വരും ഇവിടെ പിന്നെ മഴക്കാറൊന്നും ഇല്ലെലും ചെലപ്പോ പെട്ടെന്ന് ഇങ്ങട് മഴ പെയ്യണ്
ആഹ് ആഹ് ഇവിടെ അങ്ങനെയൊക്കെ തന്നെ
അതല്ലേ ആഹ്ഹ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാ?
ഇല്ല കഴിച്ചില്ല കഴിക്കണം.
അതെ എന്താണിന്ന് ബ്രേക്ക്ഫാസ്റ്റിന്? ഇല്ല കഴിച്ചിട്ടില്ല ആഹ് ആയിക്കോട്ടേ ഞനിവിടെ ചപ്പാത്തിയും മുട്ട കറിയണ് ഉംഹ് ആഹ് മറ്റേ മോട്ട ആഹ് പൊരിച്ചിട്ട് കറി ഉണ്ടാക്കില്ലേ ഓംലറ്റ്ച്ച് പോലെ ഓംലറ്റ് ഉണ്ടാക്കി വെച്ചിട്ട്
അതെങ്ങനെയാ?
അല്ല നമ്മള് പിന്നെ നിങ്ങള അവിടെ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുക സവാള വാട്ടിയിട്ടല്ലേ?
സവള വഴറ്റിട്ട്
ആഹ് ഞാനിവിടെ ചെയ്യ എങ്ങനെ വെച്ചാ കൊർച്ച് തേങ്ങ ചിരകിയിട്ട് അതും സവാളേം അതില് പിന്നേ സ്പൈസസ് ഏലക്കെ കറുകപ്പട്ടേ ഗ്രാമ്പൂടും
ആഹ് ആഹ്
പിന്നെ കാൽ ടീസ്പൂൺ ഏഹ് ചെപ് ഏഹ് നല്ല ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിട്ട് അത് വർക്കുവേ ഉത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായി വ വറുത്തെടുക്കും
ആഹ് ആഹ്
ആഹ് എന്നിട്ട് അതരയ്ക്കും അപ്പൊ പിന്നെ സവാള ഒരു സവാളതിന എടുത്താ ഒരു സവാളെ നമ്മള് വഴറ്റാൻ എടുക്കുള്ളോ
ആഹ് ആഹ്
അതില് തക്കാളിയും പച്ചമുളകും അധികം പച്ചമുളക് അധികം ഉംഹ് ചേർക്കില്ല അത് കൊർച്ച് അധികരിവ് പാടില്ല്യ ഇതിന്
ആ
അപ്പൊ അങ്ങനെ എന്നിട്ടത് ജ അപ്പൊ ജസ്റ്റ് പെട്ടെന്ന് കറിയാവയും ചെയ്യേ പെട്ടെന്ന് കറിയാവില്ല പൊരുന്നാഴ് ഒരുപാട് സമയട്ട് വാട്ടാതെ അഴിച്ചു വക്കാതെ പറ്റും അപ്പൊ ഒരു സവാളേം തക്കാളേം പച്ചമുളകോടേം ചേർത്ത് വഴറ്റിയിട്ട് ഈ ക അതിൽ മിക്സ് ചെയ്ത് ഒഴിക്കുക്യാ പിന്നെ കൊഴ് നമ്മള് ഓംലറ്റ് ഉണ്ടാക്കില്ലേ അത് വലിയ ഇതായിട്ടല്ലേ ഉണ്ടാക്ക അതല്ലാതെ അത് ചിക്കി ചിക്കി ഉണ്ടാക്കില്ലേ ചെറിയ ചെറിയ പീസായിട്ട് ആ അങ്ങനെ നല്ല ചെറുതുവല്ല ആഹ്
ഓ
അങ്ങനെ ഏ മുട്ട പൊരിച്ചിട്ടുണ്ടോ ആ കറി ടേസ്റ്റാട്ടോ
ആഹ് ആഹ്
ആഹ് അതെനിക്ക് അത് പിന്നെന്താ പറയാ മറ്റ് വെറു സവാള മാത്രം വാട്ടി വെക്കനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷടായത് ഈ കറിയാ
ആഹ് ആഹ്
അവിടെ ഹസ്ബന്ഡും പിള്ളേർക്കൊക്കെ ഇഷടാണ്
പിന്നെ വേറെ എന്തെങ്കിലും ഉന്ണ്ടായിരുന്നോ ഇതുപോലെ വെറൈറ്റി
ഇല്ല ഞാനിങ്ങനെ ചെലപ്പോങ്ങനെ ഓരോന്നക്ക ചെയ്ത് നോക്കണതാ ഇത് കൊഴപ്പമില്ല എനിക്ക് ഇഷ്ടാ
മറ്റേ പിന്നെ നമ്മള് കുക്കറിൽ വേവിച്ചിട്ട്
നിന്നോ ഫോണ് നോക്കിട്ട് എന്തെങ്കിലൊക്കെ കുക്ക് ചെയ്യാറുണ്ടോ
അചേ ആദ്യക്കെ ചെയ്തിയിരുന്നു ഇപ്പ ഉണ്ടല്ലോ അങ്ങനെയൊന്നും പരീക്ഷണങ്ങൾ പറ്റണില്ല കാരണം ച്ചാ എല്ലാതും പരീക്ഷിച്ചും നമ്മൾ കഴിച്ചു പോകലോ ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോഴേക്ക് വണ്ണം വെക്യാ
ആഹ് ആഹ്
ആഹ് നമ്മള് മൂന്നു നേരം ഭക്ഷണം കഴിച്ചാ വണ്ണം വെക്കും പെട്ടെന്ന് വള്ളം വെക്കുന്ന ഒരു ശര്യപ്രവത അതുകൊണ്ട് ആഹ് അങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചാല് നമ്മളും ടേസ്റ്റ് ചെയ്യും അപ്പപ്പ പരീക്ഷണങ്ങളൊക്കെ നിർത്തി വെച്ചു വെയിറ്റും നല്ലോണം കൂടി മുട്ടുവേദനൊക്കെ കൂടിയപ്പഴേ
ആഹ് ആഹ്
ഉം അപ്പൊ ഞാന് എടക്ക് ഇങ്ങനെ തില് എളുപ്പത്തിനൊക്കെ ചെ ചെലപ്പോ നോക്കൂട്ടാ സ്നാക്സ് പോലൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്
ആഹ്
മറ്റത് കേക്കിന്റെ ഐറ്റംസ് ആയിരുന്നു പരീക്ഷിച്ചിരുന്നു കുക്കറ്ല് ഇണ്ടാക്ക്ണ കേക്കുകൾ ഇല്ലേ
ആഹ് ആഹ്
അതാവുമ്പോ നല്ല ഒരുപാട് ഷുഗർ അതിൽ ആഡ് യ്യും പഷെ അത് കഴിക്കുമ്പോഴെ ഞ്ഞാ എനിക്കാണെങ്കി ഇഷ്ട്ട് ഞാന് എല്ലാതും കഴിക്ക്ണ ഒരു ടൈപ്പ് പ്രകൃത. ഹ് ആവോ
മധുരവും പുളി എരു ഒക്കെ ഇഷ്ടലെ?
ആഹ് എല്ലോ ഇഷ്ട അങ്ങനെ ഇന്നതിനോട് ത് ഇഷ് കഴിക്കാത്തത് അങ്ങനൊന്നു ഇല്ല എന്ത് കിട്ടി ഞാനൊക്കെ കഴിക്കും അത് എല്ലാരും പറയും നല്ല ഇഷ്ടള്ളപ്പൊ തോന കഴിക്കും അല്ലാത്തപ്പൊ കൊറച്ച് കഴിക്ക ന്നൊക്കെ പറയില്ലെ?
ആഹ് ഞാ എനിക്കാണെങ്കില് എനിക്കാണെങ്കില് ഈ എണ്ണ പൊരിക്കുന്നൊന്നും അത്ര ഇഷ്ടവില്ല.
ആഹ് ഞാ എണ്ണേയിൽപൊരിച്ചത് പറ്റ് ആഹ് എനിക്ക് ഒ എണ്ണയിൽ പൊരിച്ചത് കഴിക്കുമ്പോ ഇനിക്ക് തലവേദന
എനിക്ക് എണ്ണെ പൊരിച്ച കഴിക്കുമ്പോ എന്തോ മാതിരിയാ ഞാൻ അത് അങ്ങനെ അതോണ്ട്. എണ്ണേ പൊരിച്ച് അധികം കഴിക്കാറില്ല കഴിക്കും എങ്കിലും അധികം കഴിക്കാറില്ല. പിന്നാ എന്താ എരു ഒരുപാടുള്ളോത് എനിക്കിഷ്ടമല്ല. പിന്നെ ആഹ് ഞാൻ ബേക്കറി സാനം അങ്ങനെ അധികം കഴിക്കാറില്ല കൂടുതലും ഫ്രൂട്ട്സാ എനിക്ക് ഫ്രൂട്ട്സാ ഇഷ്ടം. ചുമ്മാ ഒന്നെങ്കിൽ ചുമ്മാ കഴിക്കും ചുമ്മാ മുറിച്ച് കഴിക്കും അല്ലെങ്കി ജ്യൂസ് അടിച്ചിട്ട്. ഏ ഹലോ ഹലോ കേക്ക്ന്ന്ണ്ടോ? ഹലോ ഹലോ കേക്ക്ന്ന്ണ്ടോ?